ഹലോ
ഹലോ
ആഹ് പറഞ്ഞോ
നമസ്കാരം സുഹൃത്തെ
നമസ്കാരം
ബി എ മലയാളത്തിനെ പറ്റി എന്താണ് അഭിപ്രായം
ബി എ മലയാളത്തിൽ പറയുവാണെങ്കിൽ കുറച്ച് പഠിക്കാനുണ്ട്
നല്ലൊരു നല്ലൊരു കോഴ്സാ ണല്ലേ അത്
നല്ലൊരു കോഴസാണ്നമുക്ക് പി എ സി എയ്താം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറി നിക്ക് കളക്ടറേറ്റ് അസിസ്റ്റ്മെന്റ് ആയിട്ട് കയറാൻ പറ്റും
ആ ശരിയാ ശരി ഞാനും കൊറേ കേട്ട്ണ്ട് അതിലെ ങ്ങനെയാന്ന് വെച്ചാ നമ്മള് നമ്മുടെ ഈ മലയാള ഭാഷ ആയുകൊണ്ട് പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കൂല്ലേ
പഠിക്കാൻ കൊഴപ്പല്ല കൊറച്ച് പഠിക്കാണ്ട് ഇന്നത്തെ സംസ്കൃതം വരണ്ട് ഏയ് എയ് സിനിമയുടെ ഒരു പേപ്പർ വരുന്നുണ്ട് കവിതയുടെ ഒരു പേപ്പർ
ഓ പക്ഷെ ബിടെക്ന്ന് ക്കെ പറയുമ്പോണ്ടല്ലോ ബീടെക്ക് എന്നൊക്കെ പറയുമ്പോ എങ്ങനെയ വെച്ച ഭയങ്കരമായ ഭയങ്കര പാടാണ് പഠിക്ക ക്കാൻ
ഓ ഇതാ ഇത് ബിടെക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോ മലയാളം സുഖ
ആ മലയാളം ഭയങ്കര എളുപ്പാല്ലേബീ ട്ടക്കന്ന് പറ ആ ബിടെക് എന്ന് വെിച്ച എങ്ങനാന്നറിയോ ബിടെക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാക്സും ഒരു രക്ഷയിലാത്ത ഫിസി സും അതില് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ചു ആളെ ഇടങ്ങേറാക്കാൻഉള്ളരീതിയിലുള്ള ടൈപ്പ് സംഭവമാണ് ഇത് മൊത്തംള്ളത്
ഞങ്ങക്ക് മാക്സ് ഉണ്ട് മാക്സ് വേണേ ഓപ്ഷൻല്ല എക്ണോമിക്സ്ഒക്കെ എക്ണോമിക്സ് ണ്ട് പി എക്ണോമിക്സ് ണ്ട് ഫിസിക്സ് ണ്ട് കെമിസ്ട്രി ണ്ട് അതൊക്കെ നമ്മക്ക് ഓപ്ഷൻ ലാ വേറെ കോഴ്‌സഇടക്കണം.
ഓ അപ്പൊ ഞാൻ അപ്പൊ ഓ അങ്ങനെ ഉണ്ടല്ലേ ഫിസിക്സ് കെമിസ്ട്രിയോ അങ്ങനെ അതൊക്കെ അതൊക്കെ എന്തിനാ ബി എ മലയാളത്തി ൽ എന്തിനാ അങ്ങനെ
അത്‌ ഒക്കെ ഓപ്ഷൻ ൽ ആണ് വേണെപടിച്ച മതി
ഓ.. ഓക്കെ ഓക്കെ ഓക്കെ പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയല്ല ഞങ്ങൾക്ക് ബേസിക് സ് ആയിട്ട് ഫസ്റ്റും സെമ്മിലും സെക്കന്റ് സെമ്മിൽ മറ്റ് സെമ്മിലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കഴുമ്പോ സെമ്മില് അത് കഴിഞ്ഞണ്ട് പിന്നെ കോർ സബ്ജക്ട്. ഫുള്ള്അനലോഗ് മെഷർമെന്റ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കൊയിട്ട് കുറേ സാധങ്ങങ്ങള്
നമുക്ക് വേണെ ബി എ മലയാളം അപ്പം ആഴം കോഴ്സായിട്ട് വേണീ ജോയിക് സ്‌റ്റിക്സോ ഫാഷൻ ഡിസൈനിങ്ങോ അതെ അങ്ങനത്തെ എന്തെങ്കും കോഴ്സ് ഞങ്ങക്ക് എടുക്കണം
അഡ്വർടൈസ്മെന്റ് പാടില്ല അഡ്വർടൈസ്മെന്റ് പാടില്ല.
ഓകെ
ആഹ് അപ്പ എങ്ങനെ ചായ കുടിച്ചോ ഇന്ന്
പിന്നെ ചായ കുടിച്ചു ചായയുടെ നല്ല പപ്സ് ഉണ്ടാവും ചൂട് പപ്സ്
ആഹ് രാവിലെന്നെകഴിചെ
ഏ.
രാവിലെ എന്നാ കഴിച്ചേ
രാവിലെ എന്താണ് നല്ല പുട്ടും ചമ്മന്തിയും
പുട്ടും ചമ്മന്തി ഞാൻ രാവിലെ കഴിച്ചത് പുട്ടും ബീഫ് കറി സെറ്റപ്പായിരുന്നു കിടിലം ആരുന്നു
ബീഫ് പറഞ്ഞെ പശു എറച്ചി യാണോ ഉദ്ദേശിച്ചേ
ബീഫ്ന്ന് പറയുമ്പോ നല്ല നല്ല കിടിലം ബീഫ്. ബീഫ് എന്ന് പറയുമ്പോ നല്ല ബീഫിന്റെ റെഡ്മീറ്റ് എന്ന് പറ. ഞാൻ ഭയങ്കര ഫാൻ അടിപൊളി മീറ്റ്. ചിരിക്കല്ലേ. ചിരിക്ക ചിരിക്കില്ല ചിരിക്കില്ല അധികം ചിരി പാടില്ല അതാന്നേരം നമ്മുടെ സമയം കട്ടാവും. ആന്നട്ട് ഞാൻ പറയാ ബീഫ്ന്ന് പറയുമ്പോണ്ടല്ലോ ബീഫ് കിടിലം സാധനല്ലേ ബീഫില്പ്രോട്ടീൻ ബീഫ് ബീഫില് പ്രോട്ടീൻ ഉണ്ട് പക്ഷെ ചിക്കനാണ് പ്രോട്ടീൻ കൂടുതല്.
അന്നാലും ബീഫ് ബീഫ് റെഡ്മിറ്റ് ആണ് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതൽ ആണ്. കൊളസ്ട്രോളും കൂടുതലാണ് എല്ലാവർക്കും പറ്റൂല്ല ബീഫ്.
ബീഫ് എന്ന് പറഞ്ഞ കഴിഞ്ഞൽ ബീഫ് സെറ്റപ്പ് സാധന ബീഫിൽ എന്താന്ന് വെച്ചാൽ ക്രിയാറ്റിന്റെറെ അളവ് കുറ ച്ചുണ്ട് പിന്നെ. പിന്നെ നീ പറഞ്ഞ ശെരിയാ ബീഫില് കൊളസ്ട്രോള് കൂടുതലായണ്ട് കുറെ പേർക്ക് കൊളസ്ട്രോള് തന്നെ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്.
ചേലോർക്ക്‌ ബീഫ്. അലർജി കൂടിയാകഴിച്ച ഛർദി
പിന്ന അലർജി ഉണ്ടാവുന്നു പണ്ട എങ്ങനാെച്ച ബീഫ്കഴിച്ചൽ ചെറുതായിട്ട് വയർവേദന എടുക്കു വയർന്നു.
മ്മ്.
ആഹ നിനക്ക് അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായുണ്ടോ?
എനിക്ക് ആ വിശ്യം ഒന്നുല്ല വേൾഡ് കപ്പിനെ ബീൽഡപ്പെ കുറച്ച് എന്താ നിങ്ങക്ക് പറയാൻുള്ളത്? ബ്രസീൽ കഴിഞ്ഞതിൽ ജപ്പാൻ ജയിചോ?
എടാ മോനെ ബ്രസീൽ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ അടുത്ത റൌണ്ടിൽപുറതു പോകാനുള്ള ടീം ആ ടീം ഞങ്ങള് അർജന്റീന ക്കാരാണ് കപ്പടിക്കാനുള്ളത് അത് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞങ്ങൾ കപ്പടിച്ചു
ഈ ബ്രസ് ബ്രസീല് പാരമ്പര്യായിട്ട് ഫുട്ബോൾ മേഖലയായൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയും ഇപ്രാവ്യം ബ്രസീൽ കപ്പെടുക്കുന്നത് അ അടുത്ത മാച്ച് ഇംഗ്ലണ്ട് ആയോണ്ട് അടുത്ത മാച്ച് ഇംഗ്ലണ്ട് ആയൊണ്ട് ഹലാൻഡിനെ നോക്കിയ
ആഹ് ഇംഗ്ലണ്ടില് അല്ലടാ മണ്ട ഹാലണ്ട് ഇംഗ്ലണ്ടില് ഹാരി നോർവേ ആണ് നോർവേ
സോറി ക്ഷമിക്കണം അത് എന്റെ മിസ്റ്റേക്ക്
ആഹ് അപ്പ ബ്രസീൽ കഷ്ടിമുട്ടി ജയിച്ചു പോയാലട്ത്ത കളി സ്പെയ്ൻ സ്പെയിനായിട്ട് കഷ്ടിമുട്ടി ജയിച്ചാലോ അട്ത്തത് ഫ്രാൻസ്, പക്ഷെ ഞങ്ങൾക്കോ രാപ്പവര്ടെ അത് കഴിഞ്ഞിട്ടാരാ അത് കഞ്ഞിട്ടാരാ ഈജിപ്റ്റ് അത് കഴിഞ്ഞിട്ട് ഈജിപ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊളംബിയ
നിങ്ങക്ക് വന്നക്കെ ടീം എല്ലാം ചെറിയ ടീമാ
അതെങ്ങനെ ചെറുതാവണ സ കൊളംമ്പിയ കൊളമ്പിയ ചെറിയ ട്ടീമാണോ?
അടെ ബ്രസീൽനെ വെച്ച് കമ്പയറെയ്യുമ്പോ എല്ലം ചെറ്യേ ടീമാ
അതെങ്ങനെ കൊളംബി കേറിയ ടീമാണോ കാപ്പവര്ടെ സ്പെയിൻന്റെ ഒപ്പല്ലേ ന് പിന്നെ ഡ്രോവ് പിടിച്ചത്.
കോളംമ്പിയ അത്ര അത്രല്ല്യ ടീമന്നുല്ല.
ആഹ് കൊളംബിയൻ അത്ര വലിയ ടീമല്ലാത്ത സൗത്ത് അമേരിക്കൻ ടീമാ
പോർച്ചഡായിട്ട് സമനിലക്ക് പോയപ്പോ കൊ കൊളംബിയല്ലേ.
ആഹ കൊളംബിയ അത് കൊളംമ്പിയ ജയിച്ചേന അത് ഓഫ്സാനോ ഓഫ് സൈഡ് വിളിച്ചോണ്ടല്ലേ അങ്ങനെ- പോയത് അല്ലങ്കിൽ ജയിക്കില്ലാന്ന് ഞങ്ങള് അല്ല ഞങ്ങളല്ല കൊളംമ്പിയ കൊളംബിയ ലാസ്റ്റ് ഒരു ഗോള് ഒരു തുള്ളി കാൽന്റെ ഇത് വെച്ച് ഓഫ് സൈ പോയി ഓഫ് സൈഡ് പോയി കയ്ഞ്ഞപ്പൊ എന്തു പറ്റി? ഗോള് മിസ് ആയി പോയി അല്ലാണ്ട് കൊറെ അറ്റാക്കിംഗ് ആയിലേക്ക് നടക്കുവയിരുന്നു ജസ്റ്റ് മിസ്സിനാണ് പോർച്ച് യിട്ട് ജയിക്കാണ്ട് പോയത് ഡ്രോ ആയി പോയി അത് വെച്ച കഴിഞ്ഞാൽ കൊളംബിയ ക് ഡ്രോ മതിയായിരുന്നു പോർച്ചുഗലിനെ തോറ്റു കയിഞാ എന്ത്‌ സംഭവിക്കണേ പോർച്ചുഗലിൽ കളിക്കുന്ന പോലെ വലിയ ടീ ആയിട്ട് കളിക്കണ്ടന്നരെ ഇ അപ്പ അവർക്കെന്തായി എളുപ്പയി അപ്പൊ ചെറിയടീംന്റെ ഒപ്പം കളിച്ചത് സുഖയില്ലേ
ആഹ് ബ്രസീൽ അങ്ങനല്ലോ ബ്രസീലിനെ പുള്ളേഏറ്റ ഒരു ടീംമായിട്ട് ഉണ്ടാക്കണ ഫ്രാൻസ് സ്പെയിന്
ഫ്രാൻസ് ആയിട്ടൊന്നും ബ്രസീലന് കളിയൊന്നുല്ല പിന്നെ
ലാസ്റ്റ് ഒരു മണിക്കൂർ നീ
ഫ്രാൻസ് ആയിട്ട് എങ്ങനെ കളി വര്ണെ ഇപ്പൊ കയ്ഞ്ഞത് ജപ്പാനായിട്ട് കളിച്ചു ജ ജപ്പാൻ തോറ്റു ഇനി ഇനി അടുത്ത താരായിട്ടാ നോർവേ ആയിട്ടോ?
നോർവേയിട്ട്
ആഹ്
നോർവായിട്ടുള്ള കളി വിജയി കളി ജയിച്ച
ക്വാട്ടർ ഫൈനൽ
ആഹ് ചോറ് ആ ഓക്കെ ഓക്കേ
ബിൽഡപ്പ് അതെങ്ങനെ അങ്ങനെ പോണ ഏ ഈ മാസം കൊണ്ട് തീരി
ഈ മാസം കൊണ്ട് ഈ മാസം ഇരുപതാം തീയതി എങ്ങാണ്ടാണ് ഫൈനൽനങ്കി തോണേ അതിപ്പ എന്നതാ അത്പ്പോ അർജ ജൻ്റീന ഫ്രാൻസ ആയിരിക്കും മിക്കവാറും ഫൈനലിൽ വരുന്നെ അന്നിട്ട് എന്താ അർജന്റീന വീണ്ടും കപ്പുകൊണ്ടോകും
ക്കാറും ബ്രസീലും ഫ്രാൻസ്
അ ബ്രസീലും ഫ്രാൻഡ് ബ്രസീലൊ എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജില് തോറ്റും പിന്നെന്നെ ഒരു കാര്യം ഇല്ല നിങ്ങളൊക്കെ തോക്കാനുള്ള കളിയല്ല കളിക്കണ പിന്നെ എന്ത്
എളിക്ക എളിക്കോന്നല്ല ജപ്പാ ജപ്പാൻ ലാസ്റ്റ് വിഞ്ച ഒരു ഗോൾ അടിച്ചേ
ജപ്പാനായിട്ട് കഷ്ട് ജയിച്ചു അടുത്തത് അതിന് അടുത്ത നിങ്ങ ല്ല ഞങ്ങള അടിക്കും ഞങ്ങള് കളിക്കും എന്ത് ഒരു പാടില്ല
നോക്കാം കാണാൻ പോണ പൂരം പറഞ്ഞറിരിക്കണോ
കാണാം കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കണ്ടാ ഞങ്ങള്ൾ കാണിച്ചരും ഞങ്ങൾ അർജന്റീന എന്ന് പറയുമ്പോണ്ടത് ഞങ്ങൾക്ക് ഭയങ്കരമായ ഒരു പൂർവിക ശക്തി ള്ള ഒരു ടീം ഞങ്ങള് ബ്രസീലും അങ്ങനെയുണ്ട് പക്ഷെ നി ബ്രസീലും പൂർവികമായ ഭയങ്കര അതിപൂർവിക ശക്തിയ ഉണ്ട് പക്ഷെ
ഞടെ പാരമ്പര്യമായിട്ട് കാലിന്റെ ഉള്ളിക്കോളത്ത് നല്ല ഫുട്ബോൾ രക്തമാണ് ഓടുന്നത് പാരമ്പര്യത്തി പെരെ കഫു റൊണാൾഡോനെയോ അങ്ങനെ പല ആൾക്കാുള്ള ഞങ്ങളുടെ കുടുംബത്തിനാണ് കളിക്കണുന്നത് അപ്പൊന്നാത്ത് വേൾഡ് കപ്പ്‌ ഞങ്ങക്ക് ഉറപ്പിക്കാം
ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ല പക്ഷെ ഞങ്ങളുടെ ഇപ്പ ടീമിൽ കളിക്കനത് ആരാ മെസ്സി മെസ്സിീ എന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ ആരാ ഫുട്ബോളിന്റെ കോട്ട് ഗോട്ട്ന്ന് വെച്ചാ ഗേറ്റ്േസ് ഓഫ് ദി വേൾഡ്ടൈം നെയ്മർ നല്ലൊരു പ്ലെയറ ആന്ന് പക്ഷെ പക്ക് കാരണം പണി കിട്ടിപ്പോയില്ലേ ഇനി വല്ലോം ചെയ്യാൻ പറ്റുവോ
മറ്റേ ലാസ്റ്റ് ആ ചേപ്പിയ ഒന്നും മെച്ചപ്പെട്ട് വന്നാലും മറ്റേ നെയ്മർ
ഏ എനിക്ക് തോന്നല്ലേ നെയ്മർന്ന് വച്ചാ അങ്ങനെ നെയ്മർ ആകെ കഷ കുറ്റി മുട്ടി പോയി ഇനിപ്പോ പറഞ്ഞിട്ട് കാര്യം ഇല്ല നെയ്മറിന െ നല്ല പ്ലേസ് ഇപ്പൊ നിലവില് നിലവിൽ ഫസ്റ്റ് ഇലവനൽ ഉള്ളതോൊണ്ടേ അതുകൊണ്ട്ിപ്പോ നിങ്ങളുടെ ടീം ആക ഇങ്ങനെ ഇക്കുല്ലോ ഫസ്റ്റ് ഇ നെയ്മണ ഒക്കെ നല്ല പ്ലെയർുണ്ട് പിന്നെ എന്തിനാ നെയ്മറിന്റെ ആവശ്യ ഇല്ല വിനീഷ്യസിന് എന്താ ഒരു കുഴപ്പം വിനീഷ്യസൻ ണ്ടോ നിങ്ങൾ ക്കെ റോഡ് രീഖണ്ട് റാഫീനക്ക പരിക്കാണ് കുന്നുണ്ട് മാർ ക്യുനസ് ഉണ്ട് പിന്നരാ കശമേറുണ്ട് നിങ്ങൾക്ക് നല്ല ടീമുണ്ട് ഫസ്റ്റ് ഇലവൻ ഉണ്ട് സത്യം പറഞ്ഞാൽ നെയ്മറിടെ ആവശ്യ ഇല്ല നെയ്മ നല്ലൊരു പ്ലെയർ ആവശ്യ നെയ്മറിന്റെ ആവശ്യമില്ല
നെയ്മറിന്റെ ആവശ്യംണ്ട് നെയ്മറിന്റെ ആവശ്യം വലിയൊരു
നെയ്മറടെ ആവശ്യംണ്ട് ചെറിയൊരി ഇതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നെയ്മറിന ഇപ്പം നിലവിൽ നോക്കി കഴിഞ്ഞഞ് കഴിഞ്ഞാൽ നമ്മുടെ കാർലോൻസിലോട്ട് ടീം ഇറക്കുന്നില്ല എന്താണാവോ
കൈന കളിപ്പ മറ്റേ കുറച്ച് സമയം കൂട്ടി ഇർക്കുന്നത് പുള്ളിയുമായിയിരുന്നുഈ പറയാറ എന്തൊക്കെ പറയണോ എന്തോ
കഴിഞ്ഞ ജപ്പാനായിട്ട് ഇറക്കിയില്ലോ
തല അത അത ജപ്പാന്റെ ലാസ്റ്റ് ജയിക്കുന്ന ഉറപ്പ ആ മാരി അറ്റാക്കിങ്ങ ഇവര് സ്ഥിരം നടത്തിയത്
ജപ്പാന്റെ കളി ഫുള് കണ്ടാർന്നോ ഞാട്ട്തന്ന ലിങ്കിൽ
അയ്‌ലി. ല്ല അത്ര കണ്ടു ഞൻ മറ്റ
പ്രൊ പ്രൊജക്റ്റ്‌ അതന്നെ പറഞ്ഞേ ഇന്റെ വർക്ക് ലിങ്ക് വർക്ക് ആയില്ലേ മറ്റേതുപോലെ ലാഗു വന്നോ
വർക്കാവുന്നില്ല, എന്തോ ഭയങ്കര സ്റ്റെക്ക് സ്റ്റെക്ക ആയിട്ട് പോവാ
ആ എനിക്കും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരണ്ട് ഇൻക്കണെങ്കിൽ ഞാന്റെ കഴിഞ്ഞാൽ മലയാളം പക്ഷെ നമ്മള് എല്ലാരും കാണുന്ന കളിയിലാണ് ഈ മലയാളം വർക്കവില്ലാത്ത അത് കൈഞ്ഞിറ്റ് ഞാൻ പിന്ന
ഇത് കബഡി ചെറിയ ടീമാ മിഷ്
അ ആഹ് ഞാൻ പയ്യേ ഞാൻ പയ്യെ ചൈനീസ. യെ ടുക്കുന്നകണ്ടു അപ്പൊ വല്യ സീനുണ്ടായില്ലവെക്കുന്നെങ്ങ് വയ്യെ സെറ്റ് ചെയ്ത് കണ്ടു
ഞാൻ മറ്റേയിതാ കണ്ടേ അറ അറബിയ ണ്ടേ വള്ള വള്ള വള്ള വള്ള വള്ള വള്ള അള്ളാ അള്ളാ അല്ലാഹ്
അറബില് അറബി അത്യാവശ്യം കിട്ടി കിട്ടാണ് കണ്ടോന്റെ എന്റർറ്റയ്മന്റെ മലയാളം പോലെ ശൈജുദാമോദരന്റെ പോലെ വേറൊരാള്
കെല്ലാരും പറഞ്ഞോണ്ട്
ആഹ നിർത്തല്ലെ ശ്വാസംമുടി നിർത്തേല്ലെന്നോ ഈ സൈടികൂടെ ഓക്സിജൻ സിലിണ്ടർ കുത്തിയിട്ട് സംസാരിക്കണം അല്ലെ ഇങ്ങനെ
അജി അൻലിമിറ്റഡ ആ വോയ്സ്
അൻലിമിറ്റടാ ആയി അല്ല അല്ല അല്ല വേറാൻഡ്
തീരല്ല
ആഹ തീരാ അ എങ്ങനെയാണ് സാധിക്കണെ പുള്ളീനെക്കൊണ്ട് വയങ്കരകഴിവന്നേ ഓമ്മയുണ്ടോ പ്രൈം ശൈജിദാമോദരനെ ഓർമ്മയുണ്ടോ നമ്മള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ അടിച്ചുമ്പോ അടിക്കുമ്പോ മതിയായ കാർ പുള്ളിയുടെ ശബ്ദം പോലെന്നാ ഞാനും ഓർക്കണെ എന്റെക്കെ ശബ്ദം ഒരു കാർച്ചകോം
പുള്ളി കാറി കാറി തൊണ്ടന്നില്ലതോന്ന് മറ്റേ തന്നെന്നു ബല്ലെ ബല്ലെ ബല്ലേ ബല്ലേ ബല്ലേ ബല്ലേ
ആ ബലെ ബലെ ബലെ പുള്ളിക്ക പക്ഷെ അതിന്റെ ഒച്ചപ്പാടം പക്ഷെ ഇടെ കേരളത്തിന്റെ കളി കാറുവായിരുന്നു
എത്തല് കാറായിന്നു
പക്ഷെ പുള്ളി കാറിച്ച നിർത്തി എനിക്കണം തൊണ്ടക്കെന്തേലും പറ്റി കാണൂലേ അലപ്പൊ
തൊണ്ടേല് പ്പം കിച് കിച്ചയിരിക്കും
കിച്ച് കിച്ച് വന്നിട്ടുണ്ടാവും കിച്ചച്ച് കിച്ചിന്റെ കാര്യം പറയുബൊ വിക്സ് കുളിക സെറ്റപ്പ് ഗുളികാ
പ്പൊതിലാണ്ടായി പിസ്സ്കുള കഴ്ച്ചു ഒന്ന് കിടന്നുറങ്ങിട്ട് നമ്മൾ എനിക്കുമ്പോ നമ്മ സ്വർഗതിലെന്നു സ്വർഗത്തിൽ സിനിമ നമ്മ ആപ്പളെ കാണുമ്പോ ആപ്പിളെ കാണുമ്പ- ഉള്ളില് കുഴിയുള്ളിൽ നമ്മുള് സൈടാണ് സൈട് തിരിഞ്ഞാൽ നി നമ്മുടെ മരണതിൻ സാധ്യതകൂടുതൽ ആണ്
ക്ക്യാ എന്ന് പറഞ്ഞാൻ വിക്സ് കുളിക ഇച്ചിട്ട് താണത്തളം കുടിചാണ്ടായ ഏതാ ഫീല സ്വർഗം കിട്ടിയ ഫീല മച്ചാനെ അത് വേനലൊക്കെ ആണെങ്കിലുണ്ടല്ലോ കിടിലംനൊക്കെ പറഞ്ഞ കഴിഞ്ഞാ വേനലിലൊക്കെ കിടിലം പോള മുട്ടയച്ചിട്ട വെള്ളംകുടിക്കുന്ന ഫീലാണ് ബായ്
അത്രേള്ളൂ എന്ത് ചെയ്യാനാണ്. പോളമിട്ടായി കയിച്ചു തൊണ്ടേലെ വെള്ളം കുടിച്ച് നമ്മള് ഒരു കെട്ട് ഐസ് ഇട്ട്